ഇങ്ങട്ടൊന്നും കേക്ക്ണില്ല അങ്ങട്ട് കേക്ക്ണ്ടോ ഹലോ
കേക്കണ്ട് കേക്കണ്ട്
ആഹ് ഇപ്പേക്ക്ണ്ട് മയായി റ്റാക്കാരല്ലേ ആഹ് ഇപ്പേക്ക്ണ്ട്
ആഹ് അതേക്കാരം പിന്നെന്താ ചോറൊക്കെ കൊണ്ട് കൊടുത് ഉസ്താമാര്ക്ക് ആ അതെ
എഹേ ആരെ കൊണ്ടുകൊടുത്തേ മോനോ? മോന് കയ്യൂലല്ലേ? ഉം ഇവടെ ഭയങ്കര മയെ ഞാൻ കുളിക്കാൻവേണ്ടി ഇങ്ങനെ എറങ്ങിനു ഒരു നല്ല മഴ പെയ്പ്പെള്ള പ്രശ്നം
ഏഹ്
ഞാപ്പൊ പ്പൊന്ന് ഫ്രീ ആയി ഇരിക്ക
ഏഹേ കുളിക്കാണ്ട് മോള് കരഞ്ഞി ഓളൊറക്കി.
ഏഹ് അറിഞ്ഞാ
കൊറേനേരം ആടി തൊട്ടിലിലങ്ങനെ ആട്ടി ആട്ടി അങ്ങനെ നേരം പോയി ഞ്ഞി കുളിക്കാനന്നെഉള്ളൂ ഒന്നുല്ല ആഹ് ഇമ്മാന്റെ കഴിഞ്ഞ് കേറി ഞാങ്ങട്ട് അറങ്ങാ നിന്നപ്പളാ മഴെയ്തത് പിന്നെ മയത്ത്ക്കണറങ്ങാൻ തോന്ന്ണില്ല ആഹ് ചോറ്ന്നാനൊക്കണ്ട് മ്ഹ് ആരന്നട്ട് ചോറ് കൊണ്ടെയൊട്ത്തത്
ഞാനും മോനുടി കൊണ്ടോടുക്കും ഞാൻ വയിൽ അവിടെറ്റം കൊണ്ടാക്കിയാണ് പിന്നൊന് അവ്ട്ന്നണ്ട് കൊണ്ടൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാനാ ഉഴിഞ്ഞൊടുത്തപ്പോ കൊറെ ശരിയായിണ്.
ആഹ കൊറെ ശരിയായി ഇപ്പൊ അങ്ങനെല്ല
ആ നീരെന്നെയാണ അപ്പൊ സംഭവം
മഉം നേരണ്ടായിട്ടല്ല ഇങ്ങനെ മാറ്റാൻ തോന്ന്ണ്
ആ അതന്നെ
ഉം.. ഞമ്മളെന്ന വൈദ്യരൊക്കണ്ടാ വണ്ട്യരും.
ആഹ് വണ്ടിവരും മ് ഇനി ഇപ്പം എന്നും രാവി ണ്ട് ഉയിഞ്ഞ്ട്ട് സ്കൂൾക്ക പറഞ്ഞേക്കണല്ലോ അപ്പ എത്ര വെച്ചിട്ട്ങ്ങനെ സ്‌കൂളൊയ് വാക്കി നിക്ക്ണ്. ഉം ഉം നാളെ ലീവാന്ന് വെള്ളിയാഴ്ച്ച ഓൽക്ക് ലീവാ
ആവെള്ളിയാഴ്ച ഇവിടെ ശനി ഞായർ ഒഴിവ്
ഏ പിന്നെ മോക്ക് ശനിഞായറോ-
മ് അങ്ങനാവുമ്പോ മദ്രസുള്ളവർക്ക് ഗതികേടാണ് അല്ലാത്തോർക്ക് സുഖാണ് എൽ കെ ജി യുകെ ജി പഠിക്കുമ്പോല്ല സുഖാ വെള്ളിയാഴ്ച സ്കൂൾട്ട്ട്ട് പോകാ ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ എത്തിയാ മതി ഇപ്പ ഇങ്ങനെ ഇല്ലേ മോന് മദ്രസയുണ്ട് രണ്ടാക്ലാസിൽ എത്തിലെ അതാണ് പ്രശ്നം
അതാണ് മദ്രസ ആണ് എല്ലാത്തിനും പ്രശ്നം ആ ഞാനയ് പറിട്ടോ മദ്രസാ ആകെ രണ്ട് മണി ക്കൂറെണ്ടാവുള്ളൂ. അയ്നും വാണ്ടി നോൽമ്പോറ്റിക്കണമ്മള്
നോമ്പൊറ്റോക്കണം. ശരിയാണ്
പോവാനും പറ്റൂല വരാനും പറ്റൂല ഉം ഇനിപ്പോ വനും രാ മദ്രസ എങ്ങട്ടേ പോയാലും വണം നേരാ വുമ്പോത്തി ഇങ്ങടെ എത്തണം ആഹ് ആഹ് എത്തണം
കുന്നേരം ഉണ്ടല്ലേ മോക്ക് രാവിലെറലെ
അല്ല മോള് പോണില്ല മോൾത് കഴിഞ്ഞ
ആഹ് മൂലെ നല്ലേ
ഉം ഉം ബനന്നെ ഉള്ളു ടാസ്കന്നാണത് ഇപ്രാവശ്യം അഞ്ചാം ക്ലാസ്സിൽ പൊതു പരീക്ഷൊന്നും ഇല്ലയാന്നാ പറയുന്ന
ആഹ് അഞ്ചില് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചില്ണ്ടായിരുന്നു നീ പ്രാവശ്യം തൊട്ട് ആ ആടു ഈ പ്രവിശ്യം ഇണ്ടാവാലെ എടാ പർഞ്ഞെ. അട്
ഇല്ലല്ലോ ആ ഇപ്രാവശ്യം പത്താം ക്ലാസ്സിന് മാത്രേ ഒള്ളൂന്ന് ഉം ഇനടുത്ത പ്രാവശ്യം ആറും എട്ടൂ ആണ്
ആഹ് അടുത്ത പ്രാശ്യം ഓന്ണ്ടാവുല്ലേ
ആ അത്രാശ്യംണ്ടാവും ന്നാലിപ്പോ എട്ട് ഒൻമ്പതൊക്കെ കഴിഞ്ഞാണ്ട് നിർത്തിയ നമ്മള് കയിച്ചിലായി
അങ്ങനെ വൽതാവൂലെ പിന്നെ അതൊക്കെരു ഓർമ്മകളൊക്കെ
ആഹ് അതന്നെനീ ഓ പ്പ വലിയ ആൺകുട്ടികളൊക്കെ വലിയ കുട്ടികളായ കുറേ വല്യ ക്ലാസ്സക്കൊന്നും വേണ പോവൽണ്ടാ
പോകലുണ്ടാവില. പെൺകുട്ടികള പിന്നിം പോക ഓലെ ക്ലാസ് കട്ടാക്കി അങ്ങനെ ആക്കി എക്സാമിനാണെങ്കിൽ പോയികരം പഠിച്ചാനങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെന്നെ ഇന്റെ മുതിയാപ്പൂന്റെ മോനൊക്കെ
മ് റബിയുൽ അവ്വൽ അവാനായല്ലോലെ
ആഹ് അറബില് പാട്ടൊക്കെടിക്കലടിയോ
ഇല്ല ഇവിടൊന്നും ആയിട്ടൊന്നുല്ല ഞാൻ ന്റെ വീട്ടിലൊക്കെ ദഫ്ഒക്കെ പഠിക്കലോടങ്ങി ആങ്ങളന്റെ മോനൊക്കെ ആഹ് ആങ്ങളന്റെ മോനൊക്കെ ഉണ്ട് ഉ ഇവിടോന്നും ആയിട്ടില്ല ഇല്ല്യ എവിടത്തെതോന്ന് പറഞ്ഞില്ല
ഉം അല്ല ഓൻ കൂടലുണ്ട്
മോന് ഇപ്രാശ്യോ കൂടണംന്നൊക്കെ പറഞ് ആ കഴിഞ്ഞ പ്രാവശ്യോം സ്കൗട്ടിനിണ്ടേനി ദഫ് അഞ്ചാക്ലാസ് മുതലെനി
കൊറഞ്ഞ ക്ലാസ്സ്‌തോൽക് അങ്ങൻതല്ലെ ഇണ്ടാവാ
അഹ് ആഹ് അതന്നെ അൻ തന്നെ അതന്നെ കഴഞ്ഞറാശ്യം അഞ്ചാ അഞ്ചാം ക്ലാസ് മുതലേ- ഇവിടെ കൂടുതൽ കുട്യോളൊന്നുല്ല്യ കൂടുതൽ ട്ടിയാളോന്നുല്ല ഇവിടെ അയിന് ഉള്ളോട്ട്ക്ക് നമ്പുറായിട്ട് ആഹ് അതന്നെ
ആഹ്. ഇവിടെ കുറേ മദ്രസുകളുണ്ട്, അതോണ്ടായിരിക്കും അടുത്തടുത്തന്നെ കൊറെ ഏ പി ഉണ്ട് ഈക് അങ്ങനെയൊക്കെണ്ട് ഏ പി ഈ ക് ക്കേണ്ട് പിന്നെ ഇതിന്റെ ബാക്കിന്നെ അപ്പറത്തുണ്ട് എല്ലത്തിനും കുട്ടിയളെ വാണ്ടേ
ഈ ക്കേ മദ്രസന്നെ ഉള്ളൂ
ഏ അങ്ങനെന്നെ ഒള്ളൂ അപ്പൊ എല്ലാ കുട്ടികള അവ്ടെക്കേക്കാരം ഇവിടെ കോളേജും ഇണ്ടേ വലിയഒരു കോളേജ് നിന്ന് പഠിക്കണ കോളേജ്- വീടിന്റെട്ത്തന്നെ, ഉം ആ അവിടെത്തന്നെ
ഏഹ്
ഞങ്ങളുടെ ഇവിടന്ന് നോക്കിയാ കാണ്നന്നേ
മറ്റൊളെ വീട്ടിന്ന് നോക്കിയാ കാണുവല്ലോ
ആഹ് നോക്കിയാ കാണും ആ കേറ്റത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായ്ക്കത്
ന്റെ കുട്ടി പോയിനീ പിന്നെ നിർത്തി ഒരു വർഷം
ഉം ആഹ അ അടിക്കട എന്നൊക്കെ പറഞ്ഞാണ്ട് ച് കോളെയ്യാൻ കഴിയുല എന്തോന്നൊക്കെയോ പ്രശ്നം ഇണ്ടായിനല്ലോ കോള് ചെയ്യാൻ പറ്റൂല കാണാൻ പറ്റൂല എന്തോക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്താ വെൽത്തായാല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട്- നിർത്തിയതല്ല കാണാൻ വയ്യിണില്ല അത് ഇനി കുട്ടികള് നിർത്താൻ വേണ്ടി പറയാണോ അറിയില്ല ന്റെ ഹസ്ബന്റ് വെറുതനെ അതെ അതേ മതി പോയിരുന്നു അഞ്ചാം ക്ലാസ്സിലെ പഠിക്കണ സമത്ത്
ആഹ് ആഹ്
ന്നിട്ട് അങ്ങനെ പോയിക്കാണ് എന്തൊക്കെയോ പറഞ്ഞാണ്ട് അങ്ങട്ട് കേക്ക്ണ്‌ണ്ടോ?
ആ കേക്കണ്ട് ആണ്ട് കേൾക്കില്ല
ആ ഇപ്പൊ കേക്ക്ണ്ട് എടുക്ക് നല്ല മഴപെയ്തി റേഞ്ചിന്റെ പ്രശ്നണ്ടോ
ഇവിടെ നല്ല വെയിലാപ്പോ
ഏ എവിടെല്ല മഴേ
അഞാനിപ്പം കൊണ്ടോട്ത്ത് വന്നാണ് ഞാൻ കഴിച്ചില്ല മോൻ കഴിച്ചു ഞാന് കൊറ കോർച്ചേരം മുന്നേ രാവിൽത്തെ കയിച്ചിട്ടുള്ളു നമ്മുക്കൊരു പണിണ്ടായ പിന്നെ കയി ഒന്നും വാണ്ടി വരൂല കഴിഞ്ഞിട്ട് കൈക്കാച്ചിക്ക് ആഹ് അതന്നെ
അങ്ങനൊക്കാരം പണിയിലേക്കാരല്ലേ?
ഔഞ്ഞിപ്പോ വൈകുന്നേരത്തി നോക്കണം അയിഞ്ഞ് പ്പ അഞ്ച് മണി ആറണിയക്കെ ആയിട്ട് നോക്കണം നിപ്പോ വയ്യ കുറച്ചേരൊന്നിരിക്കട്ട് ചപ്പാത്തി ആഹ്
നിങ്ങള് വാട്ടി കൊയക്കല അതോ
ആഹ വാട്ടി വാട്ടിയും കൊഴിക്കും ചൂടുവെള്ളം മറും കൊഴിക്കും രണ്ടും ചെയ്യും
ഉം ആട്ടപ്പൊടിയോ അതോ
ആ ആട്ടപ്പൊടിയൊക്കെ പിന്നെ ആട്ടപ്പൊടി ആട്ടപ്പൊടി മം ഇങ്ങനെ ആട്ടിയാലാണ് നന്നാവോ തോന്ന്ണ്ട്ലേ പിന്നെ ചൂടുവെള്ളം ട്ട് ഉം ഉം മറ്റേ ആ ആ റേസൻ കടേന്നും എല്ലാതൊക്കെ വാങ്ങല്ണ്ട് റേഷൻ കടേന്ന് നമ്മക്ക് ഞങ്ങൾത് നീലക്കാർഡാ നിങ്ങൾത് എന്താ അടെ ആഹ് ആ അപ്പൊ റേഷൻ കാർഡ് ഇന്ന് കിട്ടും
ആ ഐ ഞമ്മക്ക് നീലക്കാടാ ഐമല് ഇല്ല
ഉം ഇവടെ ഇൻക്ക് വല്ലാതെ ഇഷ്ടല്ല ചപ്പാത്തി
ആഹ് ആഹ് ആഹ് ഇവിടെ ഞങ്ങള് കൂടുതല് രാത്രി കടികള ഉണ്ടാക ചോറ് കൊറവാ ഞങ്ങളോടെ ഉണ്ടാക്കൽ
ഉച്ചയ്ക്ക് മാത്രം ഉണ്ടാക്കലുണ്ടാവുലേ
ഉച്ചക്കന്നെ ഞാന് ണ്ടാക്കി കഴിഞ്ഞാ ചെലപ്പോ ചോറെന്നെണ്ടാകും രാവിൽത്തെ കടിയെന്നെണ്ടാവും പി ഞാൻ ഞാമാത്രേണ്ടാവുള്ളൈ കുട്ട്യാളൊക്കെ പോവൊല്ലോ
രാത്രിയിലേക്ക് പിന്നെ ഉണ്ടാക്കൂല്ലേ ആഹ് മോൻ സ്കൂൾക്ക് പോയലല്ലേ സ്കൂൾക്ക് ഓല് ചോറവ്ട്ന്ന് വാങ്ങേ അതോ
രാത്രിയൊക്കെ മോക്ക് ഓള് ഓൾ ചോറൊണ്ടോവുലാ ഓള് ചോറേ കയിക്കൂലാ ഒളി കടിനെ കൊണ്ടു പോവാ പിന്നെ വൈകുന്നേര വന്നിട്ട് ഉം വൈന്നാരം വന്നിട്ടും എന്തെങ്കിലും പിന്നെ ഉം പിന്നെ നൂഡിൽസോ പിന്നെ റാഗിന്റെ ആ സേമിയോ ഉണ്ടാവുല്ലോ അങ്ങനെ അങ്ങെൻത്തതോ അല്ലെ ബ്രെഡ്ഡും ഉം ബ്രെഡും പിന്നെ ഓംളറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കൂള് ഓക്കതേ പറ്റൊള്ളു അത് കഴിച്ചാ പിന്നെ രാത്രി പിന്നൊന്നും കയിക്കൂല പിന്നെ അയ്മെകെടന്നൊറങ്ങും ആത് അങ്ങനൊരു സാന ഐപ്പൊ പറഞ്ഞാണ്ട് ഏ ല അപ്പൊ ഓൾക്ഷ്ടായില്ലേ ഉം ആഹ് ആ ആ അതന്നെ ഇപ്പങ്ങനെ ഞിങ്ങനേണ് വല്ലതായാ പിന്നെ അങ്ങനേണ്
അങ്ങനെന്നെ വക്കാറ് അത്പ്പോ നമ്മള് ചെറുതായി നമ്മക്ക് തിന്നാൻ പറയണ ഭയങ്കര ഏത് ഈറേണ്
ഓള് തടിക്കുന്ന ടൈപ്പാണ് ഞാനും തടിണ്ട് ഹസ്ബൻഡും കൊറച്ച് തടിണ്ട് ഉം അപ്പൊ അപ്പൊ അതാ ഓള് പറഞ്ഞെ ഞാന് പിന്നെ തിന്ന്ണ്ടെങ്കി നല്ലോ പിന്നെ വെയ്റ്റ് കൂടും ഞാൻ തടിക്കും ക്ക പറഞ്ഞിട്ട് തിന്നൂല കുട്ടി ആഹ് ആഹ് ന്നാ തന്നെ തടിക്ക്ണ ടൈപ്പാ ഞങ്ങളൊക്കെ ഇൻക്ക് പിന്നെ തൈറോയ്ഡ് ഇൻക്കും ഹസ്ബൻഡിനൊക്കെ തൈറോയ്ഡാ
ആഹ് അപ്പാ തൈറോയ്ഡ്ണ്ടായതെന്നെ തടിക്കുലേ ഇൻക്ക് തൈറോയിഡ് കൊറയൈനി പ്രഗ്നന്റായപ്പൊ പ്രെഗ്നന്റായപ്പോ തൈറോയിഡ് കുറയൈനി
ഏ കൊറഞ്ഞാലും തെരക്കിടില്ലൈനി ഇത് കൂടുമ്പളാ ഗതീട്
കൊർഞ്ഞാല് പ്രെഗ്നന്റ് ആകുമ്പോ കുട്ടിക്ക് എന്തെലും മാനസികോ അങ്ങനെ എന്തേലുമൊക്കെണ്ടാവും നമ്മള് ശ്രദ്ധി ക്കണം
ആഹ് ആഹ് ആഹ് അതന്നെ ഒക്കെ ശ്രദ്ധിക്കണം ആഹ് തന്നെ ആ ഇതുംങ്ങൻതന്നെ പറഞ്ഞൈ ബുദ്ധി പ്പന്തെങ്കിലും പ്രശ്നണ്ടാവും കൂടിയാലും
കൂടിയാലും പ്രശ്നം തന്നെ അല്ലേ നമ്മള് കൊർഞ്ഞെങ്കി അടച്ചു കൊറഞ്ഞ്ക്കുംഭയ്ലാറല്ലേ അറ്റാക്കൊക്കെണ്ടോവോലോ കൊർഞ്ഞാലൊക്കെ
കൊർഞ്ഞാല് പിന്നെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും നമ്മക്കൊ ഉം ഉം ആ ഉള്ളിലെ ഉള്ളിലുള്ള സംഭവങ്ങളാണോലൊണ്ടാവ ഇത് പിന്നെ അല്ലാത്തെഈ കൂട്ണതെന്താച്ചാല് പീന്നെതാണ് തടിവെക്ക മടി ആ എല്ലത്തിനും ഒരു അലസത അങ്ങനെ പ്രശ്നങ്ങള് ക്ഷീണം ജോയിന്റുകൾ വ ഭയങ്കര പെയിന് അങ്ങൻത്തെ കാര്യങ്ങളാണ് ഉണ്ടാവാറി മുടികൊയിച്ചില് മൊത്തത്തില് പ്രശ്നാ
മൊത്തത്തിൽ വെശന്നാല് മടി ഉണ്ടായ തന്നെ ഒന്നിനും തോന്നുല്ലല്ലോ
ഒന്ന്നും തോന്നൂല അതന്നെ എല്ലാതും ഞമ്മളിപ്പോ ഒരു കാര്യൻ പർഞ്ഞാ അപ്പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാ ഇനിയിപ്പോ പിന്നെ നമ്മള് ഞെങ്ങേട്ടേലും പോ പോവാണ അയ്നും കൂടി ഇൻട്രസ്റ്റ് ഇല്യാ. അത് വേണ്ടാ. പ്പോരു. ഉം അങ്ങനേണ് ഐന്റെ പ്രശ്നം വേണ്ട വേണ്ടാ അതന്നെ നമ്മള് ഉള്ള്ന്ന് വെർ തേ പറയും വേണ്ട വേണ്ട ഉം
ഉം ഈ കയ്ത്തില് മൊഴണ്ടാവ അങ്ങൻത്തെല്ലല്ലോ അങ്ങനത്തെ തയർ ഇടൂല്ലേ തൊണ്ടേൽ ഇങ്ങനെ ഒരു പൊന്തിയ മോ
ആ അതൊന്നുല്ല ഇത് ബ്ലഡിലാ ഞമ്മക്ക് ബ്ലഡിലാണ് ഉം
ബ്ലഡിലേ നമ്മക്ക് മാത്ര അറിയോള്ളൂ ഇത് എല്ലാരും പൊറമേല്ലോലൊക്കെ തൈറോഡ് ണ്ടോ ചോയ്ച്ച തൈറോയിട് ണ്ടോ തെയ്റോയ്ട് ണ്ടോ ചോയ്ചോലോ
നല്ലവണ്ണം ങ്ങനെ കൊഴുത്തില് വല്യാ മൊഴായ്യിയ്യാണ്ട്
യാ ആഹ്
ഉം അങ്ങട ആ താത്താക്ക് ആഹ് ആ താത്ത പ്പ ഞങ്ങള് പറയ്യേ അയ് ഓപ്പറേഷൻ ചെയ്ത നിക്ക് പേടിയാർഞ്ക്കാണ്ട് അഹ് ചെയ്യ്ണില്ല ഓപ്പറേഷൻ ആഹ് പൊട്ടിയാലൊക്കെ പ്രശ്നാ നമ്മളെ തൈറോയ്ഡ് ഗ്രന ഇവടേണ് പഴ്ത്തിലാണല്ലോ ഉം ഉം
ഹലോ
ആ അയി്മന്നേ കാരപ്പാ ഇത്ണ്ടാവ്ണത് മൊഴ
മൊയൊക്കെന്താണ് അഹ് കൂടുമ്പളക്കൈക്കാരെമണങ്കി മൊഴായി മാർണല്ലേ തൈറോയ്ഡ് കൂടുമ്പാെ
ഇങ്ങട്ട് വന്നന്നാ ഓല്‍ക്കാ മൊഴ എടുത്ത് ഒയിവാക്കിയാലൈന്റെ ബുദ്ധിമുട്ടുകൾ മാറും
ഉം ഉം
പിന്നിം മരുന്ന് കയിക്കണട്ടോ
കഴുത്തിലാവുമ്പോരു പേടിക്കാരം നമ്മളെ ശ്വാസ മരിക്കന്നെ കണ്ടോ നമ്മളിപ്പോ കോയിനിം മെല്ലത്തിനർക്കുമ്പോ കൈത്തിഴണല്ലർക്കാ ഒന്നങ്ങട്ട് മാറിയാ പ്പല്ലാതും അങ്ങനെ തന്നെ
ഭാഗ്യപരീക്ഷണം തന്നെയാണ്
നല്ലത് അങ്ങെനെതെന്നെകേണ്
നോക്കെ ഞിങ്ങട്ട് വിളിച്ചോളി
അ ന്നയിക്കോട്ടെ